ഹലോ ഹലോ ആഹ് കേൾക്ക് ഇല്ലെ? ആഹ് ഇണ്ട്
സൗണ്ട് കുറവുണ്ടല്ലോ
ഇപ്പഴോ?
ആഹ കേക്കുന്ന്ണ്ട് കേക്കുന്നില്ലേ എന്തൊക്കെ വർത്താനം സുഖ അല്ലെ?
എന്താ സുഖാണ്
പിന്നെ എന്തൊക്കെ ചോറ് ഒക്കെ ആയോ?
ആഹ് ചോറൊക്കെയായി
സൗണ്ട് നല്ല കൊറവ് ഇണ്ട് ആഹ് പിന്നെന്തൊക്കെ
എന്താ നല്ല വിശേഷം
ചോറയിൽക്ക്
ഇല്ല കഴിച്ചില്ല. പള്ളി കഴിഞ്ഞ് വന്നിട്ട് വേണം
ഏ ഹ് കുള്യൊക്കെ കഴിഞ്ഞോ
ആഹ് കുളി കഴിഞ്ഞു.
ഉം മയല്ല്യ ഔടെ
മഴ ന്ന് ഈ സമയം കൊറവുണ്ട്. രാവിലൊക്കെ നല്ല മഴ
ഉം ഇബെടിം അങ്ങനെ
ഉം.. ആഹ്
പിന്നെ മക് ങ്ങക്കെത്രാളാ?
ഇൻക്ക് മൂന്നാൾ ഇണ്ട്
ആഹ് വഴി ചെറെ ചെറെ കുട്ടിയാളാ?
അല്ല ഏഹ് ഒരാൾ വെൽത് ഒമ്പതാം ക്ലാസ്സിലാണ് രണ്ടാമ്മെത്തെ ആൾ ആർൽ ചെറുതൊന്നാം ക്ലാസ്സ് ല്
ഹലോ
ഹലോ കേക്ക്ണില്ല
എങ്ങനെ ആപ്പ കേൾക്കന്ന്
ആ മൂന്ന് ആ മൂന്നാളുണ്ട്റിയ
ഓഹ്ഹ ചെറിയ പാത്രല്ലർന്ന്
ചെറിയാള് ഒന്നില
ആഹ്
വൽതൊമ്പതിലും
ഉം..
ഉം
ന്റെ മോള് നാലാം ക്ലാസില വെൽത്
വലുതോ ആഹ്
ഉം ചെർത് പിന്നെ ആക്കിയിട്ടില്ല. സ്കൂളാക്കിട്ടില്ല. നാല് വയസ്സാവണ്
ആഹ് ഭക്ഷണൊക്കായോ?
ആഹ് ചോറൊക്കെ അയ്ക്ക്ണ്. കയ്ച്ചിട്ടില്ല
ആഹ്
പിന്നെ എന്തൊക്കെയാ. വേറെ എന്തങ്ക്യും വർക്ക് ചെയ്യണ്ടോ
ഇല്ല വർക്ക് ഒന്നും ചെയ്യ്ണ് ഇല്ല വീട്ട് തെന്നെ
പിന്നെ പണികളൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് എല്ലം കയ്ഞ്ഞു
ഉം മക്കക്ക്‌ സ്കൂൾണ്ടാവെക്കാരം ല്ലേ
ആ മൂന്നാളും സ്കൂളിൽ പോയി ശനീം ഞായറും മാത്രാ ലീവ് ല്ലത് അല്ലാത്ത ദിസവൊക്കെ ക്ലാസാ വെള്ളിയാഴ്ച ലീവോ ആ
ഇവടെ വെള്ളിയാഴ്ച ലീ പിന്നെന്തൊക്കെയാ ഫുള്ളും ഇങ്ങനെ മഴ പെയ്തോണ്ട്ക്കണിണ്ട്.
ഇബടെ ങ്ങനെ മൂടിട്ടുണ്ട് പള്ളിന്റെ ഏ മൂടി നിക്കണണ്ട്റൈ മഴ
ഉം മയെന്റെതൂണ്ട് റെയ്ഞ്ച് പ്രശ്നം നല്ലോംണ്ട് ആര്ക്കും വിൾച്ചിട്ടങ്ങട്ട് കിട്ട്ണില്ല്യാ എടേച്ചിപ്പോ കോള് കട്ടായി പോവാ സൗണ്ട് കേൾക്കാത്തെ പ്രശ്നക്കെ ആയിട്ട്
ആഹ്
ഇങ്ങള് വർക്ക് തൊടങ്ങിയോ?
എങ്ങനെ
വർക്കൊക്കെ തുടങ്ങിയോയ്ക്കാ ഓൺലൈൻ ഓൺലൈ വർക്ക് ആ ഓൺലൈൻ വർക്ക് തുങ്ങിയോ ചോയ്ക്ക ഓൺലൈൻ ആയിട്ട്
ആഹ് ആഹ് ന്നല്ലോടങ്ങീട്ടുണ്ട്
ഏ കംപ്ലീറ്റ് ആവനായി ഇന്നലെ തൊടങ്യാ
എങ്ങനെ
ഇന്നലെ വന്നത് ടാസ്ക്
ആഹ് അങ്ങനെന്നെ വന്നത് അത് ഇതില് പറയണ്ടന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ല്ലേ ആഹ് അങ്ങനത്തെ സംഭവങ്ങള്
വേറെ നീ വർക്ക് ചെയ്യ്ണില്ലോ ല്ലേ
ഇല്ല ഒരു വർക്കും ചെയ്യണൊന്നൂല്ല ചെറ്തായിട്ട് ഡ്രസ്സിന്റെറെ ഒരിതുണ്ട് ഓൺലൈൻ ആയിട്ട്
ഹസ്ബന്റിന് എന്താ പണി?
ഒരുല ഡ്രൈവറാ
ആഹ്
ഇപ്പോം തറവാട്ടിലാണ് മൂത്തച്ഛൻ വേറെ പോയിട്ടുണ്ട് നാത്തൂനെ കെട്ടിച്ചിട്ടുണ്ട്. ഇപ്പീം മ്മീംഞാനും ഹസ്ബൻറും മൂന്നു കുട്ട്യാളും വീട്ടില്
ഹസ്ബന്റിന്റെ വീട്ടിലാവും ല്ലേ പ്പൊ
ആഹ് ആഹ് അവിടെ തന്ന്യ
ആഹ്
ആഹ് വീട്ടിൽ പോവലിണ്ട് ഇപ്പൊ ഞ്ഞി ഞായറാഴ്ച ബ്രദറ് ഗൾഫ് ക്ക്‌ പോവാണ് അപ്പോ അങ്ങനെ പോകും. ഉം വന്നിട്ടൊരു മാസം അങ്ങന നിന്നെ ബ്രദറ് ഗൾഫ് പോവാണ് ദുബായിൽ പോവാണ് ഞായറാഴ്ച അപ്പന്നാ അങ്ങനെ ആ അങ്ങനെ പോവും എല്ലാ ഞായറാഴ്ചയും വീട്ടി പോവലുണ്ട് ഒരുവിധം ഞായറാഴ്ചകളിലൊക്കെ
പിന്നെന്തൊക്കയാ
എന്താ?
വീട്ടില് മ്മീം പ്പീം എല്ലാരും ഇണ്ട് ല്ലേ ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ ഇമ്മണ്ട് ഇപ്പണ്ട് പിന്നെ ഞങ്ങള് ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ട്യാളും പിന്നെ മൂ മൂത്തച്ഛൻ നേരെ താഴണ്ട് മൂത്തച്ഛന് നാല് കുട്ട്യാളുണ്ട് ആഹ് നേരെ വീടിന്റെ അപ്പുറത്ത് തന്നെണ്ട് നാത്തൂനിണ്ട് പാലക്കാട് കെട്ടിച്ചിക്ക്‌ണെ
ആ
താത്താക്കും മൂന്ന് കുട്ട്യാളുണ്ട് ഓ നല്ല മഴയും കാറ്റും അതന്നെയാവും റേഞ്ചിന്റെ പ്രശ്നം.
ഉം സൗണ്ട് എല്ലാം ക്ലിയർ ഇല്ലല്ല് സൗണ്ട് കുറഞ്ഞെ കേൾക്കണൊള്ളൂ വൽത്
എനിക്ക് നല്ലോണം കേൾക്കണ്ട്, റേഞ്ചിന്റെ പ്രശ്‌നാണോന് അറിയൂല്ല. ആഹ്
പിന്നെന്തൊക്കെയാ?
ഒക്കെ കഴിഞ്ഞോ?
ആഹ് പണികളൊക്കെ കഴിഞ്ഞ് കുളികുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുളിക്കാൻ അങ്ങനെ മടിച്ചു നിൽക്കാണ് മഴയും കൂടി ആയപ്പോളെ
മഴയും കൂടെ ആയപ്പോ ആ ഹസ്ബൻഡ് എന്താ വർക്ക് ചെയ്യണേ?
ഹസ്‌ബൻ്റ് ഇവിടില്ല ഗൾഫില.
ആഹ്
ചെറിയ മോൻ എത്രയാ മോനാ മോളോ? രണ്ടും മോൾ തന്നെയാ.
ചെറിയ മോളെ ആക്കിയിട്ടില്ല സ്കൂളിൽ, നാല് വയസ്സ് ആവണേള്ളൂ.
ആഹ് ഒറ്റയ്ക്കാ താമസം?
ഇല്ല ഇല്ല എന്റെ വീട്ടിലാ ഇപ്പോ
ആഹ്
ഹസ്ബൻഡെ വീട്ടിലാ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്.
ആഹ് ആഹ്
പിന്നെ ഹസ്ബന്റ് ഗൾഫിലാണ് ഉമ്മിപ്പിംണ്ട് പിന്നെ വേറാരുല്ല്യാവ്ടെ കുട്ടികളൊന്നും ല്ല്യ
ആഹ്
പിന്നെന്തൊക്കെയ?
എന്താ ഉഷാറായിട്ട് അങ്ങനെ പോണ്.
ആഹ് പിന്നെ സമയങ്ങളിലൊക്കെ എന്താ ചെയ്യല്ലേ ഫ്രീ ടൈമിനൊക്കെ എന്താ വർക്ക് ഉണ്ടാവില്ലേ?
ഫ്രീ ടൈമിൽ ചിലപ്പോ എന്തെങ്കിലും മെഷീൻ അങ്ങനെ ഇരുന്നിട്ട് എന്തെലുമൊക്കെ. ചെറുതാ ആഹ് ചെറുതായിട്ട്, ഞാൻ എൻ്റെതായിട്ടില്ലത് പുറത്തേക്കൊന്നും അടിച്ചു കൊടുക്കണൊന്നുമില്ല.
ഇത് ആഹ് ട്ടയറിങ് പഠിക്കാൻ പോയിരുന്നോ
പോയിട്ടുണ്ട്, എന്നാലും വെട്ടലിൽ കുറച്ചൊരു ഒന്നും കൂടി ഒന്ന് ലെവലാവാന്നുണ്ട്, അപ്പൊ ആരെങ്കിലും വെട്ടി തന്ന ചുരിദാറും മാക്സി അങ്ങനെയൊക്കെ നോക്കൂ
എന്റെ അമ്മ എന്റെ അമ്മമായിമ്മ ക്കെല്ലാം അടിക്കും. കടിച്ചു കൊടുക്കലുണ്ട് വാടകയ്ക്കൊക്കെ മാക്സിയൊക്കെ അടിച്ചുകൊടുക്കും. ഞാനൊന്നുങ്ങ പഠിച്ചിട്ട് ഒന്നുമില്ല
ആഹ്
അമ്മാമ്മയിമ്മ പറയും ഞാൻ പഠിപ്പിച്ചത് നോക്കി പഠിച്ചൂടെ ന്നൊക്കെ പറഞ്ഞ്ങ്ങനെ പറയണ കാണാ അതിനോട് വല്യ താല്പര്യം ഇല്ല സ്റ്റിച്ചിങ്ങിനോടൊന്നും. പിന്നെ? ഇവിടെ മെഷീനൊക്കെ ഉണ്ട് ഉമ്മ ഉമ്മയാ അടിച്ച് നോക്കും
ആഹ്
സ്റ്റിച്ചിട്ടതൊക്കെ എങ്ങനെ?
മ്ഹ് മ്ഹ് സം മോളല്ലേ? മോളേ സംസാരം കേൾക്കണ്.
പിന്നെന്തൊക്കെയാ? ചോറ് തിന്നായിണ്ടാവൂലേ ഒരു മണി ആയില്ലേ.
ഉം ഒരു മണിയായി പള്ളി ഇപ്പ പള്ളി കഴിഞ്ഞ് വന്നിട്ട് വേണം ചോറഴിക്കാൻ.
ആഹ് എന്ത സ്പെഷ്യൽ എന്തണ്ടാക്കി.
ഇന്ന് ബീഫുണ്ട് പിന്നെ മുരിങ്ങാക്കായട്ട് ങ്ങാണ്ടെ ഇല്ല ന്ന് അങ്ങൻത്തെല്ല മക്കള് ഇല്ല ഒഴിവിള്ള ദിവസങ്ങളില സ്പെഷ്യല്ന് നിക്കല്. ഞായറാഴ്ചയാണ് ഹസ്ബൻറും ഉണ്ടാവല് അപ്പ അങ്ങനെ സ്പെഷ്യല്ന് നിക്കും. അഹ്
ബിഷി കാര്യങ്ങളൊക്കെണ്ടോ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട ങ്‌ക്ക്? ചെടിയൊക്കെ
ഇണ്ട് പാടണ്ട് അയിന് ഞായറാഴ്ച അടക്ക പെറുക്കാൻ പോകും. അഹ് ൻ്റെ വീട്ടിതന്നെയാണ്. പ്പങ്ങനെല്ലാ ഞായറഴ്ച്ചെ അവിടെ പോവും.
ഉം. തോട്ടങ്ങളൊക്കെ ഇണ്ടാവൂലേ?
അടക്കാത്തോട്ടാണ്.
എങ്ങനെ?
അടക്കാത്തോട്ടാണ്.
ആഹ്. നമുക്ക് സ്ഥലങ്ങളൊക്കെണ്ട് ക്ഷേ ഒന്നു എടുക്കാൻ പോകൂല്ല. തേങ്ങിൻതൊക്കെ നല്ലണ്ട് പക്ഷെ നമ്മളട്ക്കേല്യ നമ്മ നിക്ക്നോണ്ട് അവിടെ എടുക്കാൻ പറയാ സ്ഥലത്തുള്ളോലോട് ക്ക പറയുന്നേ പിന്നെന്തൊക്കെയാ?
ഉം
ഇവടെ ന്റെ ഹസ്ബൻഡറിന്റെ വീട്ടിലെല്ലാതുണ്ട് കൃഷി തൊക്കെണ്ട്
ആഹ് ആഹ്.
പിന്നെ സപ്പോർട്ട്ന്നുള്ള കണ്ട്. കുരുമുളകു തൊക്കെ.
ആഹ് ആഹ്.
കൊറേക്കൊരു വിക്കൂ.
ആഹ്.
റംബൂട്ടാനും ഇപ്പാശ്യല്ലോണ്ടായീന് വടെ.
റമ്പൂട്ടാന് ആഹ്.
ഉം. ഇങ്ങട്ട് കൊറേ കൊണ്ടന്നേരും ന്റെ വീട്ടിക്ക് ഫിദാൻപ്പവിടെ നിക്കല് കൊർച്ചായിട്ട്.
ഏഹ്. ചെറിയ മക്കളായതോണ്ട് അവിടെ നിക്കാ?
അല്ല മൂന്നാമത്തെ ഇപ്പൊ ഇണ്ട് അപ്പ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കേ നു
ആഹ് ആഹ്. എത്ര മാസായി?
ആറ് മാസം കഴിഞ്ഞ്.
ആഹ്.
പിന്നെ എന്തൊക്കെയോ കുളിന്നും കഴിഞ്ഞിട്ടില്ല.
ആഹ് ന്റെ കുളിയക്കെ കഴിഞ്ഞ് ങാണ്ട് താ ഇവിടെ റൂമിൽ ഇങ്ങനെ കിടക്കേന്.
ഉം. ങ്ങളിപ്പനേരത്തെ പണിയൊക്കെ വേഗം കഴിക്കാ മതിയാവൂലേ. പണിയൊക്കെ നേരത്തെ കയ്യൂലേ?
ആഹ് കഴിഞ്ഞ്ണ്. മക്കള് നാല് മണിയാമ്പോവരും അപ്പൊത്തിന് ചായ കടി അർഞ്ങ്ങാണ്ട് അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലല്ലേ.
എല്ലാ പണികളൊക്കെന്നെ മ്മ മ്മ പണി എടുക്കൂലേ
ആഹ് ഇണ്ടേയ് അടുപ്പത്ത്ത്തൊക്കെ ഇമ്മന്നെ എടുക്കും വേറെള്ളത് നോക്കിയാ മതി
അവിടെ എങ്ങ മണ്ടേ അവി അവിടെ അങ്ങനത്തന്നെ.
അ്ഹ
അമ്മമയ്ക്ക് അമ്മേമായ്ക്ക് വല്യ പ്രായമൊന്നുമില്ല എൻ്റെ ഉമ്മാൻ്റെ അടുക്കല് നമുക്ക് ഇങ്ങനെ അരിഞ്ഞടുക്കേണെ പണി അടിച്ചിവാരി തൊടക്നെ പണി ഒക്കെ ഉണ്ടാവല്ല
ആഹ് ആഹ്
പിന്നെ കുക്കിങ് അല്ലാണ്ട് അത് അറിയില്ലേ.
ആഹ്
കുക്കിംഗൊന്നെല്ലാണ്ട് അറിയില്ലറിയാ ഇവിടന്നു എല്ലാടുക്കുല്ലെ ആ ഒറ്റമോളായതൊണ്ട്
ആ ബിരിയാണി കപ്സ മന്തി അങ്ങനത്തൊക്കെ ആദ്യേ വെക്കും.
ഏഹ് നമ്മള് എടുത്തങ് ഉമ്മാനെ ഇപ്പ ങ്ങ് നിന്ന് ശിലം ഉണ്ടായില്ല ങ്ങ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവ ലോ അതെക്കെ അ അങ്ങന നോകെലെനി ആദ്യം ഒന്നിനും
അ്ഹ
ളേക്കില്ല്യ
ഛർദ്ദി ഇതൊക്കെ ഉണ്ടാവൂല്ലേ.
ഛർദിയില്ല റെസ്‌റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലീഡിങ്തൊക്കായിട്ട് ഉം ഇജക്ഷൻ ഇപ്പൊ കൊഴപ്പമില്ല ഇപ്പൊ ആറുമാസം കഴിഞ്ഞ്.
ആഹ്
ഇതുവരെ കെടക്കലാറ്റം തന്നെയ്ന് കുട്ട്യാളെക്കെ ഉമ്മന്നെ നോക്ക്ന്ന് നിനക്ക് സുഖം ലൈഫ്
ഹാ
പിന്നെ എന്തൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ട്യാളെ നോക്കാനും കയൂല്ല
ഇങ്ങനൊ ആവുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാം കുട്ടികളൊന്നും നമുക്ക് നോക്കാനൊന്നും കഴയില്ലല്ലോ.
ആഹ് ആ ആഹ്
നമ്മളെ ഡിപ്പെൻഡെയ്യണ്ടേ
അ്ഹ
പിന്നെ എന്തൊക്കെയാ ന്നാ ശരി.
അ്ഹ ശരി